ഹലോ പറഞ്ഞോ
ആഹ എന്ന്
കേക്കൻ കേക്കാം പറഞ്ഞു ആഹ കേക്കാടാ പറഞ്ഞോ
എന്ത അവിടൊക്കെ മ ഞൻ ഇവിടെ ഇി ചച്ചി പണിയൊക്കെണ്ടായിരുന്നു അതൊക്കെ കഴിട്ട് ഇരിക്കന്ന്
ആണല്ലേ ഞാൻ മുറ്റത്തൊക്കെ ഇന്ന് മഴയില്ല എന്നിട്ട് ഈ ചെടികളൊക്കെ ഒന്നേ ഇച്ചിരി വൃത്തിയാക്കിയൊക്കെ ആയിരുന്നെ എന്തോ
മഴയുണ്ടാ
മഴയില്ലാടാ ഇപ്പ മഴയില്ല ഇപ്പൊ രണ്ടു ദിവസായിട്ട് നല്ല വെയിലാണേ അന്നേരം ഈ ചെടികളൊക്കെ ഒന്ന് ചെടികളൊക്കെ െ മുഷിഞ്ഞു പോയായിരുന്നു മൊത്തത്തിൊന്ന് മുഷിഞ്ഞു പോയായിരുന്നു വെള്ളൊക്കെ വീണിട്ട് അൊ അതെല്ലാം ഒന്ന് വൃത്തിയാക്കാൻ ഓർത്ത് ഇവിടെ ഇരിക്കയായിരുന്നു
ആ ഈ സമയത്ത് പുഴുക്കളൊക്കെ കേർത്തില്ലേ ഇതിനകത്ത്
ആ ഈ മഴ പെയ്തപ്പോ ഇപ്പൊ ഈ വല്യ മഴ പെയ്യാത്ത കൊണ്ട് വല്യ കൊഴപ്പമ ഇല്ല എന്നാലും ഈ തണ്ടൊക്കെ ചെിലതൊക്കെ ചീഞ്ഞിട്ട് ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട് ഈ വെള്ളം വീണ് വീണേ
ആഹ ഓക്കെ ആ ഇവിടെ മഴ ഇപ്പോൊ പെയ്തോൊണ്ടിരിക്ക അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ആ ഇവിടെ മഴ പെയ്തുകോണ്ടിരിക്കുന്നു അതുകൊണ്ട്ള്ളിലോട്ട്
രണ്ടു ദിവസം കൊഴപ്പമില്ലായിരുന്നല്ലോ
ഇന്നലെ കൊഴപ്പമില്ലായിരുന്നു ഇന്ന് രാവിലെ വരെെയ കുഴപ്പമില്ലായിരുന്നു ഇപ്പത് പത്ത് മണി പതിനൊന്ന് മണിഒക്കെ ആയപ്പോഴാണ്
ഉ അപ്പ ഇനിയിപ്പ മ ഇനിയിപ്പ അങ്ങോട്ട് മഴ തന്നെ ആയിരിക്കും അല്ലേ ആ ചെടികൾ കുറച്ചുണ്ടടാ
ഏതൊക്കെ ഏതൊക്കെയാ
ചെടികളോ പേര്അറിയാവുന്ന കൊറേ ചെടികുണ്ട് പേര് അറിയാത്ത കൊറെ ചെടികളുണ്ട് ഞാൻ ഇ എവിടെലക്കെ പോകുമ്പോ ചെടി കണ്ടാൽ ഉണ്ടല്ലോ ചെടി നമ്മൾ ചോദിച്ചു മേടിച്ചൊണ്ട് വരും എനിക്ക് ഭയകര ഇഷ്ട്ടാ ചെടൊക്കെ വെക്കാാന് റോസ ഉണ്ടല്ലോ റോസയുടെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട്
ആഹ റോസ് റോസ എനിക്ക് ഭയങ്കര ഇഷ്ട അതിന്റെ വി വ കളറ് എനിക്ക് ഇവിടെത്തെ വെള്ള റോസയക്ക ഉണ്ട്
അതിന്റെ പൂവ് ഒരു എന്തൊരു ഭംഗിയല്ലേ
ആഹ അതെ ബഡ് റോസയാണ് ഇല്ല കല്യാണത്തിനൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന റെഡിന്റെ വെള്ളം അപ്പോ അത് കൊറേ കൊറേ നാളത്തേക്ക് അതുപോലെത്തന്നെ രണ്ട് മൂന്നു ദിവസം അതുപോലെ തന്നെ വിടർന്നിരിക്കും ഉ ഉ ആ ആ കൊറ നിക്ക അത് ഇവിടെ ഉണ്ട് ഒരു പിങ്ക് കളറ് പിങ്കക്ല്ല ഒരു റോസ് ആ ബേബി പിങ്ക് അല്ല റോസ് കളറ്
ആഹ് ഇവിടെ ഉണ്ടട്ടോ ഒരു മെറൂൺ കളറില്ലേ നല്ല കട്ട മെറൂൺ ഇല്ലേ
ആ ആ
നല്ല ഭംഗിയത് കാണാനായിട്ട് ഉണ്ട്ണ്ട് പിന്നെ മിനിറോസയുണ്ട് മിനിറോസ എന്ന് പറയുമ്പോണ്ടല്ലോ അതില് നിറയ പൂവ ഇല കാണത്തില്ല ഫുള് പൂവവാാണ്
ഈ മുല്ലപ്പൂ പൂത്തിരിക്കുന്നടക്കന്നെ ഒരു തണ്ടില് ഒരുപാട് പൂക്കളള്ളല്ലേ ആ ആഹ ചെറിയ ചെറിയ പൂക്കളായിരിക്കും
ചെറിയ പൂവാണ് പക്ഷെ ഭയങ്കര ഭംഗിയെ കാണ
ആഹ് ആഹ പൂ തീക്ക്പോ കാണാൻ നല്ല ഭംഗിയണല്ലേ ആഹ അത് ഞങ്ങളുടെ വീടിൻ അടുത്തൊരു വീട്ടിലുണ്ട് പക്ഷെ ഇവിടെ ഇല്ല
അതെല്ലേ അവിടെ എങ്ങനെ ചെടിയൊക്കെ വെക്കാറുണ്ടോ വീട്ടില്
കൊറച്ചൊക്കെ ഉണ്ട്ത് എനിക്കി ഇവിടെ തോനയും റോസയും മുല്ലയൊക്കെയാണ്
അതെയല്ലേ ആ മുല്ലയുണ്ട് ഇവിടെ ഈ രണ്ട് മൂന്ന് സൈസ് മുല്ലയുണ്ട് ഈ മുല്ലപ്പൂന്ന് പറയുമ്പോൾ നമ്മൾ തല ചൂടുന്നതും ഉണ്ട് അല്ലാത്തതും ഉണ്ട്
ഇല്ല വേറൊരു മുല്ല ഉണ്ടല്ലോ എന്തരാ അതിന്റെ പേര് വേറെ പറയല്ല അതിന്റെ ഇലയും വേറെ വെറൈറ്റിയാ വേറെ നീ നിന്റ വടപ്പ പടർന്ന് പോണ എല്ലാം പടർന്നാ പോണ പക്ഷെ അതിന്റെ ഇലക്ക് ഒരുമാതിരി ഡാർക്ക് ക്ക് ഗ്രീൻ കളർ അല്ലേ
ഓ അത് തന്നെ അതെ അതെ അതെ
വാ വാടാമല്ലിയല്ല വാടാമല്ലിന്നാണാ എ ഇ
ആ വാടാമുല്ല എല്ല ല്ല മുല്ല എന്ന് പറയുമ്പോ ഇവിടെ ഞങ്ങളിങ്ങനെ പറയും കുറ്റിമുല്ല എന്ന് പറയും പടർപ്പു മുല്ല എന്ന് പറ
ആഹ അതൊക്കെ പറയും ആഹ അതൊക്കെ അറിയാം കുടമുല്ല അരിമുല്ല
ആഹ അതെ അതെ കുടമല്ലിയാകുമ്പോ നമ്മള് തലേ ചൂടാം നല്ല മണം അതിന് നല്ല സൂപ്പർ മണം ഈ മണം ഇല്ലാത്ത ടൈപ്പ് ഉണ്ടെടാ ഈ കുറ്റിമുല്ല എന്ന് പറഞ്ഞ അതാവുമ്പോ ഇങ്ങനെ പടരത്തില്ല ഇങ്ങനെ മരം പോലെ നിക്കും പക്ഷെ അതിന്റെ പൂവ് നമ്മള് തലേലൊന്നും ചൂടാൻ ഉപയോഗിക്കത്തില്ല പെട്ടെന്ന് അത് വാടി പോവേ ഷോയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് എന്തേലും ഇങ്ങനെ പിന്നെ അമ്പലങ്ങളിലൊക്കെ പൂജക്കൊക്കെ എടുക്കുന്ന അത്തരത്തിലുള്ള പൂ
ആ അതാണല്ലേ ആഏ പൂജയ്ക്ക് തുളസിമാല തുളസി അതിന്റെറെ കൂടേക്ക ഉപയോഗിക്കുന്ന
ആ അതെ അതെ അതെ പിന്നെ വേറെ എന്ന് പറഞ്ഞാ എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നാന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പം വെക്കാത്ത ചെറിയ നമ്മൾ ഈ ചട്ടികളിലൊക്ക വയ്ക്കുന്ന ചെടികളോണ്ട അലോ ആ നമ്മൾ പുറത്തു അങ്ങനത്തെ ചെടികളാണ് കൂടുതലിവിടെ എനിക്ക് അ പൂക്കൾ ഒത്തിരി ഉള്ളത് അങ്ങനത്തെ ചെടിയാനിക്ക്
അതപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊ എടുത്ത് മാറ്റി സ്ഥലമൊക്കെ വൃത്തിയാക്കിയൊക്കെ ചെയ്യാലോ
ചെയ്യാനും എളുപ്പമുണ്ട് അതില് പൂവ് കാണും അപ്പോ നല്ല ഭംഗിയായല്ലോ ഒത്തിരി മരമാകാത്ത
ആഹ ആഹ
മരം ഉണ്ടടാ ഈ മറ്റേ ഒരു വൈലറ്റ് കളർ പൂവുണ്ടാവുന്ന മരമാണ് അതറിയാവോ
വൈലറ്റ് ഇപ്പൊ ഒരുപാട് ഒരുപാട് സംഗതി പൂക്കൾ മരത്തില് പിടിക്കുന്ന കണക്കത്തെന്ന ഉണ്ട്
ആഹ അത്ണ്ടല്ല നിറച്ച് പൂവാണ് നല്ല രസ വയലറ്റ് കളർ ഒരു ആറ് ഏഴ് ഇതളുള്ള ഒരു പൂവ് അതില്
ആ ഞാ കണ്ടിട്ടുണ്ടായിരിക്കും അറിയായിരിക്കു
അറിയായിരിക്കും അറിയായിരിക്കും അത് ഭയങ്കര ഭംഗിയാട്ട കാണാന് ഒത്തിരി പൂവായിരിക്കും ആ അത് പക്ഷെ നല്ല മരമാകുന്ന ഒരു ചെടിയാ
ആഹ ചിലത് ഇല മാത്രം ഉള്ളതുണ്ടല്ലോ ഇല മാ
ആ ഇല മാത്രം ഉള്ളതുണ്ട് ഇല മാത്രമുള്ള ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തേമുണ്ട് അത് ഒ ഒരുപാട് വലുതാകാത്ത ചെറിയ ചെറിയുണ്ടല്ലോ ഈ ചെറി
ആ ആ അതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കൊച്ചുനാളിൽ വീട്ട വീട്ടിൽ നിന്ന് കല്യാണത്തിന് മുമ്പൊക്കെ ഞാനാണെങ്കിൽ എനിക്ക ഇങ്ങനെ ക്രൈസ് ഉണ്ടായിരുന്ന് ഈ ഇല ചെടികളൊള്ള പല പല കളറ് പിന്നെ ഓറഞ്ച് മ ഞ്ഞ പച്ച ഒരു അത് വീട്ടി നിപ് അങ്ങ് നിരത്തി നട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇ നിക്ക് അതങ്ങനെ മരം കണക്ക് വളർന്നിക്കാണ് ആഹ ഇപ്പൊ നല്ല മരമ്പച്ചിക്ക് അശ കെട്ടാൻ വേണ്ടി അത്രയ്ക്ക് മരമായി നിർത്തിട്ടുണ്ട്
ചെടികളല്ലേലും എപ്പഴും നല്ലൊരു ഭംഗിയല്ലേ നമ്മുടെ വീട്ട
ആ പിന്നെ ഇപ്പൊ തന്നെ ഒരു പോസിറ്റീവ് എനർജി
ആ അതെ അതെ പിന്ന അല്ലാതെയും ഉണ്ടല്ലൊ വെള്ളത്തിലൊക്കെ വയ്ക്കുന്ന ആ മറ്റേ ഈ പ്ലാനറ്റുകളു ല്ലോ മണിപ്ലാന്റ് അങ്ങനെ കുറേയുണ്ട് കേട്ടോ അത്ങ്ങനെ അകത്തൊക്കെ വെക്കാറുണ്ട് നമ്മൾ ഈ ച്ചില്ലിന്റെ ബോട്ടിലൊക്കെ ആക്കി അങ്ങനെ ഷോക്ക് വെക്കാറുണ്ട്. ആ അതെ അതെ അത് നല്ലത് നുത് ഓക്സിജൻ ഒക്കെ കിട്ടാൻ നല്ല പറ ഞാനീ അടുക്കളയില് വരെ കൊണ്ടുവെച്ചിട്ടുണ്ട് മൂന്നാലെണ്ണം
ആ അ എനിക്കിവിടെ ഞാൻല്ല വീട്ടില് നാത്തുവിന്റെ വീട്ടിലുണ്ട് ഇതൊക്കെ ആ അവിടെ നല്ല ആ നല്ല കള കളക്ഷൻ ഉണ്ട് ചെടികളുടെയ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് അവർക്ക് അതിന്റെ പരിപാടി തന്നെയാണെന്ന് പറയാൻ എവിടെ പോയാലും ചെടികള് ഇങ്ങനെ പറച്ച്കൊണ്ട് പോയി നട്ട
അതെ അതെ എനിക്കും അത് അങ്ങനെ ഒരുരി ഇതാ നമ്മളി ഈ കഴിഞ്ഞ ഞങ്ങളി കഴിഞ്ഞ വെക്കേഷന് മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇണ്ട് അവിടെ
ആഹ്
അവിടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫുള്ള് നല്ല അടിപൊളി പൂക്കൾ നല്ലത് എന്നിട്ട് എനിക്കാണെങ്കിൽ അത് മൊത്തവും കി ഇട്ത്ത് കൊണ്ട് വരാൻ തോന്നി അതേപോലെ ഭംഗിയാ കാണാനായിട്ട് നല്ല രസവല്ല ഇങ്ങനെ ഒരുമിച്ച് നിക്കുന്നത് കാണുമ്പോഴേ നമുക്കൊരു പ്രത്യേക ഒരിതാ ഉ
പിന്നെ മേടിച്ച ചെടിയൊക്കെ മേടിച്ചായിന്നു അപ്പൊ
ആ ചെ അവിടുന്ന് മറ്റേ ഇത് വാങ്ങിച്ചു ഏതാെന്നറിയോ ഉം പേരെന്താ ഈ കടലാസറോസേടെ പല കളറിലുള്ള ഉണ്ടല്ലോ
ബൗഗൻവില്ല ആ ആ അതിന്റെ ഒരു ചെടിൽ തന്നെ പല കളറല്ലെടാ
ആ അത് തന്നെ വൈറ്റ് ഓറഞ്ച് റോസ് അത് നല്ലല്ലേ അത എനിക്ക് അത് ഭയങ്കര ഇഷ്ടം അത് ഇവിടെ ഇല്ലായിരുന്നു നമ്മടെ ഉണ്ട് പക്ഷെ പണ്ടത്തെ സാധാവുണ്ട് ഇങ്ങനെ പടന്നു പോയിട്ട് റോസ് നല്ല മജന്ത കളർ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കുറ്റിയാണ് അത് കുറ്റിന്ന് പറയുമ്പോൾ ഒത്തിരി വലുതായി പടന്നു പോകത്തില്ല നല്ല
ആ ആ് ഇവിടെയാണെങ്കിൽ നമുക്ക് അവിടെ ആണെങ്കിൽ ഉള്ള ബൗഗൻവില്ല വലിയ പടർന്ന് ഇങ്ങനെ കാട് പിടിച്ചിണം പക്ഷെ അല്ല നിറയ പൂക്കളാണ്
പൂക്കള എപ്പഴും പൂവുണ്ട് ആഹ എപ്പഴും പൂ കാണോ അതെ ആഹ് അതെല്ലെ അതെ അതെ കടലാസ്സ് ചെടി നമ്മളെല്ലാംവിടെ അതെ അതെ അതെ പക്ഷെ പല കളറിലുംണ്ട് പണ്ടൊ ഈ ഒറ്റ കളറല്ലാം ഞാനൊക്കെ കണ്ടിട്ടുള്ളേ ഇപ്പം പക്ഷെ
ആ വെറൈറ്റി കളറുണ്ടല്ലേ ഉം ഞാൻ ഓറഞ്ചും റോസും വെള്ളയാണ് കണ്ടിട്ടുള്ളത്
അതെ അതൊക്കെ നമ്മൾ ഈ മതിലിന്റെക്കെ പുറത്തൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് ആഹ അതെ അതെ അത് നല്ലതാടാ അങ്ങനെ കൊറേ ചെടികള് പിന്നെ പേരറിയാത്ത ഇഷ്ടംപോലെ ചെടികളുണ്ട് പേരൊന്നും അറിയത്തില്ല ആഹ് അപ്പോ ഞങ്ങളീ ബൊട്ടണിക്കൽ ഗാർഡനിൽ പോയപ്പോൾ അവിടെ നമ്മുടെ ഈ വീട്ടിലുള്ള പേരറിയാത്ത കുറെ ചെടികളിണ്ട് അവര് അതിൽ പേരൊക്കെ എഴുതി വച്ചിട്ടുണ്ടല്ലോ അതിന്റെ നടുക്കിങ്ങനെ
ആഹ് ആ പേര് എഴുതീട്ട് അന്റെ റേറ്റ് എല്ലാം ഇട്ട് വക്കൂലേ
അതെ അല്ല അവിടുന്ന്തിന്റെ അതെവിടെ ആ ചെറിയ ഏത് നാട്ടിലുള്ളതാണ് അങ്ങനെ
അ അപരനാമവും സ്പീഷ്യസ് അങ്ങനെയുള്ള സാധനം അങ്ങനെയൊക്കെ എഴുതി
എഴുതി വച്ചിട്ട്ണ്ടായിരുന്നു അപ്പ ഞങ്ങൾ കുറെ അയിന്റെ ഫോട്ടോ എടുത്ത് നമുക്കറിയാല്ലോ നമ്മടെ വീട്ടിലുള്ളതായ കൊണ്ട് ഇനിയിപ്പോ ആരെലും ചോദിച്ച
ഇവിടെ നമ്മുടെ സാധാ ഇവിടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ചില കാട് കാടു പിടിച്ച ചെടികൾ ഇപ്പ തന്നെ
ആഹ് അതെ ഞങ്ങളുടെ ഈ ഇവിടെ ഈ പാറകളൊക്കെ ഇഷ്ടപോലുണ്ട് ഈ പാറപ്പുറത്തൊക്കെ ഇങ്ങനെ പ പിടിക്കുന്ന ചെറിയ പൂവ് ഉള്ള ചെടികളുണ്ട് ഡിമാൻഡ് ഞങ്ങളവിടെ ചെന്നപ്പോ അതൊക്കെ ക്ക് ഇങ്ങനെ വെച്ചേക്കാണ് അപ്പൊ ഞങ്ങള് നമ്മുടെ കാടാണല്ലോ ഇതൊക്കെ പറഞ്ഞു പക്ഷെ അവിടൊക്കെ അങ്ങനെയാ. അപ്പൊ ശരി നമ്മളത് സെപ്പറേറ്റ് പറിച്ച് കൊണ്ടുവച്ച് നമ്മുടെ വീട്ടിലത് നമ്മള് സംരക്ഷിക്കുകയാണെങ്കിൽ നല്ല പാ ഭംഗിയാ കാണാന് നല്ല രസാ
ഉം പണ്ട് കാലത്ത് ഇങ്ങനെ പാടങ്ങളിലൊക്കെ ഒരുപാടുള്ളതാണ് ഇപ്പൊ ഭയങ്കരായിട്ട് ഇത് സൂക്ഷിക്കുന്നത് ഇപ്പൊ ആരും അങ്ങനെ ഇറങ്ങുന്നില്ലല്ലോ ആർക്കും അറിയത്തില്ലല്ലോ നമ്മള് പണ്ട് കണ്ടിട്ടുള്ളതുള്ളോണ്ട്
ആ അതെ
ആ ചെടിയാണല്ലോ എന്ന് നമുക്ക് ഓർമ്മ വരും
അതെ അതെ ഈ മറ്റേ മരുന്നുകളുടെ ഇല ഇലച്ചെടികളുണ്ടല്ലോ മരുന്നിന്റെ ഒക്കെ അതൊക്കെ നമുക്ക് അറിയാത്ത ഇഷ്ടം പോലെ മരുന്നുകളാ നമ്മുടെയൊക്കെ ഈ മുറ്റത്തൊക്കെ നിക്കുന്നെ
ആ ഉണ്ട് ഇല്ല വട്ടത്തിലുള്ളത് ഉണ്ട് റൗണ്ട് റൗണ്ട് ചെറിയ ചെറിയ റൗണ്ടിലുള്ള
അതെ അതെ അത് ഇഷ്ടം പോലെ ഉണ്ട് അത് കൊടങ്ങല് കൊടങ്ങല് ആ ഇഷ്ടം പോലുണ്ടതെ മൊയൽ ചെവിനെ കൊടങ്ങ ങ്ങൽ അങ്ങനത്തെ കൊറേ ഇണ്ട് പക്ഷെ നമ്മക്കറിയത്തില്ല നമ്മള് കാടാന്നോർത്തത് പറിച്ച് പറിച്ച് കളയും
പക്ഷെ ഇതിനെ കുറിച്ച് ഇതിന്റെ ഗുണങ്ങളറിയുമ്പോഴത്തേക്ക് യ്യോ ദേ നമ്മളിവിടെ പറിച്ച് കളഞ്ഞ് പോച്ചല്ലിന്ന് വിചാരിക്കുന്നെ
ആ അപ്പൊ ഞങ്ങടെ ഒരു ദിവസം ഒരു ചേട്ടൻ ഇവിടെ എന്തോ ഒരു ആവശ്യത്തിന് വന്ന് പണിക്കന്തോ വന്നപ്പോ ഒരു ചേട്ടൻ ഇങ്ങനെ ഈ നലപ്പന എന്ന് പറഞ്ഞൊരു ചെടി ചെറുതുണ്ടല്ലോ ചെറിയൊരു അത് എന്തോ ഒരു ആയുർവേദ മരുന്നാന്ന പറഞ്ഞത് അത് പന പോലെ ഇരിക്കും ചെറുതിങ്ങനെ കുറ്റി
ആ മുക്കുറ്റി ആ
ക്കുറ്റി അപ്പോ അത് നമ്മുടെ ഒരു സൈഡിൽ നറച്ചത്ങ്ങനെ നിക്കുവാ അപ്പോ നമ്മളീ തൂത്തൊക്കെ വാരും ഞാൻ കൂടുതലും അങ്ങനെ പറച്ച് കളയാറാ അപ്പംഒരുസങ്ങനെ ഞാൻ ങ്ങനെ പറി ച്ച് വെച്ചപ്പോ ഈ ചേട്ടനെ ഇത് കണ്ടു പറഞ്ഞു ഇത് ഭയങ്കര ഒരു നല്ല മരുന്ന് നല്ലാന്നും പറഞ്ഞു ഈ ചേട്ടന് ഇതിന്റെ മണ്ണല്ലാം ആ എടുത്തൊണ്ട് പോയിത് ട്ട് വെള്ളം തിളപ്പിച്ച് എന്തോ കാൽ വേദനയോ എന്തിനെയോക്കെ നല്ലന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞത് കളയരുത് വേണം എന്ന് പറഞ്ഞ് എപ്പഴും വരുമ്പോ അത് പറിച്ചൊണ്ട് പോകും ഉം അങ്ങനെ കൊറെ ചെടികൾ ഉണ്ട് അങ്ങനെ നമുക്കറിയാത്ത ചെടികളും ഒക്കെയുണ്ട് ഉപയോഗപ്രദമായതും
ഉം ആ ഒക്കെ
ഉം ശരിട എന്നാ മഴക്കിപ്പറം ഞാനിതൊന്ന് വൃത്തിയാക്കട്ടെ. ശരി അ